ആടി കേൾക്കണില്ലേ?
സുഖാണോ?
ആഹ് സുഖാണ്
നിങ്ങളെ വിശേഷല്ല എന്തുണ്ട്
എന്താ നല്ല വിശേഷം ഇപ്പൊ മഴൊക്കെ പെയ്യനുണ്ട് ഇപ്പ ഇവടെ
നിങ്ങക്ക് അവധിയാ ഉണ്ടായിന്ന്.
ഇമ് മഴ ചാറ്ണുണ്ട്.
അല്ല അവധി പ്രഖ്യാപിച്ചിനാ
സ്കൂ സ്കൂളവതിയോ ഇല്ലല്ലോ ഇവിടൊക്കെ സ്കൂള്ണ്ടല്ലോ.
അതെയാ നമ്മടെ ഇടേൽ സ്കൂളില്ല.
ആഹ് ഞാനും വാർത്തേല് കണ്ടിരുന്നു.
ആ പിന്നെ രാവിലെന്താ ഭക്ഷണെല്ലണ്ടാക്കിയേ
രാവിലെ എന്താണ്ടാക്കിയത്. ഞാൻ ആലോയിക്കട്ടെ. ഹ് ഹ് ഹ്
ഇന്ന് രാവിൽത്തെ എന്താ അറിയാണ്ടായി പോയിന്.
ഇന്ന് രാവിൽത്തെ കാര്യന്നെ വെള്ളപ്പം വെള്ളപ്പോം ഗ്രീൻ പീസ് കറിം.
വെള്ളയോ അത് നല്ല മേച്ചായ ഭക്ഷണാണ് ഞമ്മൾ ഇണ്ടാക്കലുണ്ട്. ഞാൻ ദോശയും മുട്ട വറവും എന്റെ കുട്ടേൾക്ക് അതാ ഇഷ്ടം.
ആഹ് ആഹ് ഏത് ഉഴുന്ന് ദോഷേ ഉഴുന്ന് ദോശേണോ സാധാ അരിദോശേ.
അരി ഏഹ് ആഹ് ചോറും കൂട്ടീയിട്ടുള്ളേ.
ആഹ് ശരി ആഹ് ആഹ് ഉച്ചക്ക് സാധാ ചോറെന്നെ ചോറ് മീൻ കറിയൊക്കെ. മുള്ളന്
പിന്നെ പൊരിച്ചിനാ
പൊരിച് ആ പൊരിക്കാണ്ടിരിക്കോ
ആഹ് പിന്നെ വറവ്ണ്ടാ?
ഉഹ് വറവ് സാനങ്ങളാ മറ്റേ പൊരി മറ്റേ പെരിയാ ഇല്ലല്ല. ആഹ് ഉംഉം
ഞാ ചോറും പിന്നെ അയ്ലക്കറിയു അയ്ല പൊരിച്ചതും വറവൊന്നാക്കിട്ടില്ല കുട്ട് ട്ടേൾക്ക് അതൊന്നും വാണ്ട ന്നെ വെറുതേ കളയല്ലാന്ന് അത് രണ്ടും എത്ര വണിക്കാ തിന്നിന്
ചോറ് ഞങ്ങളൊരു ഒരു ഒന്ന് ഒന്നേ കാലാവുമ്പോ തിന്നും.
അതെ ഞാ മൂന്ന് മണിയായി നമ്മള് രാ ഇന്ന് സ്കൂളില്ലാത്തോണ്ട്. ഭക്ഷണം രാവിൽത്തത് ലൈ റ്റായിന്.
ഇത്ര നേരം വൈയിട്ടൊന്നും ഭക്ഷണം കഴിക്കരുത് ഞാൻ നേരത്തെ ഭക്ഷണം കഴിക്കണം.
അതേയാ ആഹ് അന്നേരം എന്തെങ്കിലായിട്ട് തിന്ന്ന്ന്ണ്ട് പിന്നെ ഇതോ പിന്നെ എങ്ങനെ മുള്ളൻ കറിവെക്കല്?
മുള്ളൻകറിയ മുള്ളനു മുളകിട്ടിട്ടു വച്ചിക്കാ മുളക് മ മളകും, പിന്നെ തക്കാളീം പിന്നെ മോളകും പൊടിം, മഞ്ഞൾപ്പൊടിം ഒക്കെ കൂടിട്ട്ങ്ങട്ട് മിക്സീല് ഇട്ട് അരക്കും ഉപ്പുക്കെ കൂടീട്ട് മിക്സിലിട്ട് അരക്കും ഇഞ്ചിമ്, വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട്ങ്ങട്ടരക്കും ഇന്നട്ട് അതിലും ആഹ് ആഹ് ചോന്നുള്ളീം, പെരുംഞ്ചീരകും, വേപ്പിന്റെലിം, ഒക്കെ ഇട്ടിട്ടങ്ങട്ട് അരക്കും എന്നി ട്ട് എന്റെ മോൻക്ക് തക്കാളിയിട്ന്നത് ഇഷ്ടല്ല അപ്പ ഞാൻ എന്തെയ്തു തക്കാളി സോസു പോലെണ്ടാക്കും അപ്പൊ ഹ് അരച്ചിട്ട് പിന്നെന്താണ് അത് കറിക്കൊഴിക്കും ഇന്നട്ട് ലേശം പുളി ഒഴിച്ചിട്ട് പുളി ഒ പുളി വെള്ളം ഒഴിച്ചിട്ട് ഉം ആഹ് ഇങ്ങട്ടത്താ ഒച്ചയ്ഞാല് മീന്ട്ടൊട്ക്കാ ആഹ് പെട്ടെന്ന് കറിയാകും ആഹ് വെളിച്ചെ വെളിച്ചെണ്ണ ഒഴിക്കും താള്
ആഹ് ഞാനിങ്ങനെ വെക്കല്ണ്ട് തക്കാളി മിക്സീല് അര്ച്ചിട്ട് ഓരോ ടൈമ് വെക്കും ഓരോ ടൈമ് തക്കാളി എങ്ങനെ മുറിക്കല ഇന്ന് ഞാൻ തേങ്ങ കറിയിങ്ങനെയാ വെച്ചനി തേങ്ങയില് മഞ്ഞപ്പൊടി കുളു അല്ലാ മുളകുപൊടി. ക്കൊ മഞ്ഞൾപൊടി, കുരുമു അല്ല കൊത്തബാലിപ്പൊടി, എല്ല് തക്കാളി, പുളിയെല്ലം ഇട്ടിട്ട് മിക്സീല് എര്ച്ച് പച്ചമുളകിട്ടിട്ടില്ല പിന്നെയെല്ലാം കൂടിയെരിവു കൂടുവല്ല അങ്ങനെ പച്ചമോടട് ഇടാതെ പച്ചമോളക് മുർച്ചിട്ടിട്ട് അയലയും ഇട്ടിട്ട് വാ കല് മിക്സീലരച്ച് എന്നിട്ട് ആഹ് എന്നിട്ട് കറി വെച്ചിട്ട് വെല്ല്യ വെളിച്ചെണ്ണീല്
ഉം ചെറിയ മക്കള്ണ്ടോ? കുഞ് മക്കള്ണ്ടോ?
ആഹ് ചെറിയയൊന്നാം ക്ലാസ്സിൽപ ഏഹ് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുണ്ട് മോളുണ്ട് എന്നിട്ട് ഉള്ളി വാട്ടീട്ട് അതിലൊഴിച്ച്
ആഹ് ആഹ്
ആഹ് ഒന്നാംക്ലാസ്സിൽ കൂടി പഠിക്കുന്ന കുട്ടി ഒർങ്ങീട്ടാ ഉള്ളത് പിന്നെ മൂത്ത രണ്ടാള് പ്ലസ്ടുന് പഠിക്കുന്ന ഒരാള്
ആഹ്
ഒരാള് ഒമ്പതാം ക്ലാ നിങ്ങക്കെത്ര കുട്ടികളാ?
ഇൻക്ക് മൂന്ന് കുട്ട്യാള് മൂത്തയ്ന് ഇരന്നാല് വയസ്സ് രണ്ടാമത്തേതിന് ഇരുപത് വയസ്സും മൂന്നാമത്തേതിന് പതിനഞ്ചുവയസ്സും
അതെയാ അല്ല കല്യാണം കഴിഞ്ഞതായിരിക്കുല്ലേ രണ്ടാളും
ഇല്ലല്ല കല്യാണം കഴിഞ്ഞിട്ടൊന്നുല്ല ആഹ് മൂന്നാ കുട്ട്യാളാ
ആഹ് കല്യാണം കഴിഞ്ഞിട്ടില്ലാന്ന് പർഞ്ഞോണ്ട് അൻക്ക് തോന്നെനി പെൺആൺകുട്ടിയാന്ന്
ആഹ് പെൺകുട്ടിയാണേപ്പൊ കല്യാണം കഴിഞ്ഞുകുട്ടികളായി
അതന്നെ ഞാൻ ചോദിച്ച് അഹ് ല്ലാന്നുപർഞ്ഞേന് ആൺകുട്ടിയാന്നെ എനിക്കുതോന്നി അന്റെ പ്ല ജൂനു ഒമ്പതാംക്ലാസ്സാണ് അത്രേ ആയിട്ടുള്ളൂ. പിന്നെന്തെ ഭക്ഷണം രാത്രീകത്തെ ഭക്ഷണം കഴിച്ചാ? ആഹ് അടുത്തന്നെ പഠിക്കുന്ന് അടുത്തന്നെപഠിക്കുന്ന് ആഹ് പിന്നെ ഭർത്താവ് എന്താ ചെയ്യുന്നേ?
ഗൾഫിലാണ് ഇക്ക ഗൾഫിലാന്ന് ഉം അന്റെ ഹസ്ബന്റെന്താ?
അന്റെ വീടോക്കെ അടിലാന്ന് വീടെട്ത്തശേഷം പിന്നെ നാട്ടിൽ തന്നെ നിന്ന് ഇവിടെ സ്വന്തം കടെണ്ട് ഉം ഇവിടെ സെറ്റായി ഒറ്റക്കെല്ലാമുണ്ട് പിന്നാ ഇത് വീട്ടില് ആരൊക്കെണ്ട്?
വീട്ടിലോ ഇപ്പൊ വീട്ടില് ഞാന് ഇന്റെ മോനും മാത്രോള്ളു കുട്ട്യേള് രണ്ടാളും പഠിക്ക്യാണ് ഹോസ്റ്റല് നിന്നിട്ട് പഠിക്ക്യാണ് ഉം മ്മ് മറ്റേ ദഅവ കോളേജിലും വാഫി കോളേജിലൊക്
ഉമ്മാമയൊന്നും വര്ത്തില്ല
ഉമ്മമ്മം ഉമ്മ മരിച്ചു ഇബ്ട്ത്ത ഉമ്മ മരിച്ചു ഇക്കാടെ ഉമ്മ മരിച്ചു എൻ എന്റുമ്മ ഇണ്ട് എന്റെ ഉമ്മണ്ട് എൻ ഏഹ് അയറിന്റുമ്മ നിന്റെ വീട് കൊറെ അകലാണ് ഒര് ഒന്ന് ര രണ്ട് മണിക്കൂറോളം വേണം അങ്ങട്ട് എത്തണെങ്കി
ആഹ് നിങ്ങളെ വീട്ടില ഒന്നിച്ചേക്കുന്ന എല്ലായിരിക്കും ഒന്നിച്ച് നിക്ക്ന്ന്ണ്ടാവൂല
ഇല്ല ഞാൻ വേറെയാണ് പിന്നെന്താണ് എല്ലാരും വെവ്വേറേ ആയിറ്റാണ് ക്ക്ണത് ഒക്കെ വാടകക്കും മറ്റേ നല്ല വീട് ഒക്കായിറ്റാ നിക്ക്ണത് ആഹ് ഞങ്ങക്ക് വീ ഇല്ല വീടായിട്ടില്ല വീട് വീടായിട്ടില്ല നോക്കണം ഇന്ഷാ അല്ലാഹ് ഇട്ക്കണം മ്മ് ഉം സ്ഥലൊന്നുല്ല്യ ഒക്കെ ഓരോര്ത്തരെ കയ്യിലാണ് കാശ് കേടക്ക്ണത് ഓരോര്ത്തര് ആഹ് ആഹ് അ ആഹ് ഒരോര്ത്തര് അങ്ങനെ കടം മേടിച്ചിട്ട് കൊറേ ആയി ഉം അത് ഞങ്ങള് തറവാട്ടിൽ നിക്ക്ണ സമയത്താണ്
ആഹ് അങ്ങനെ കടം കൊടുത്തിട്ട്ണ്ടാവുല്ലേ ആഹ് ആഹ് ഇനി അതില് മേട്ച്ചിട്ട് വീടെട്ക്കാനായിരിക്കും സ്ഥലായിട്ട് നിങ്ങളെ തറവാട് സ്വത്തായിട്ടൊന്നുണ്ടാവൂല?
തറവാടാര്ക്കും ഇല്ലാണ്ടായി ജപ്തിടെ കയ്യിലാണ് ജപ്തിടെ കയ്യിലാണത്
ആഹ് അങ്ങനെ
ആള് മരിച്ച് അയിന്റെ ആള് മരിച്ച് അത് പെ ഒക്കെ പിന്നെന്താണ് പണയം വെച്ചിര്ന്നാളെ അത് മരിച്ച് ജ്യേഷ്ഠന്
ആഹ്
ആഹ് അപ്പൊ ഉമ്മീം മരിച്ച് പിന്നെ ആർക്കും ഇല്ലാണ്ടായി അവടെ കേടക്കാണ്
എല്ലാരും അവരെവരെ ഇതായിട്ട് ന്ന് പോയി
ഉം മ് എന്തായാലും അത് ഞമ്മക്കാർക്കും ഇട്ക്കാൻ പറ്റാത്തൊരവസ്ഥേ കാരണം അയിമ്മെ ലക്ഷങ്ങളോളം കട ത്തിലാണ് അയിമ്മല് മറ്റ മ് മ മാ മൺ എല്ലാ വണ്ട്യയേളും അ അറ്റാച്ച്മെന്റ് ഉം എല്ലാ വണ്ട്യേളും അച്ചാറ്റ്‌ അറ്റാച്ച്മെന്റ് അവര്ക്ക് കേറ്ററിംങേര്ന്ന് ആ കേറ്ററിങ്ങിന് ഉള്ള കാരണം കൊറെ വണ്ട്യളൊക്കെ വേടിച്ചില്ലേ അറ്റാച്ച്മെന്റായിറ്റ് ഇപ്പൊ ഭയങ്കര വിഷമത്തിലാണ് അപ്പൊ പിന്നെ തെന്നെയല്ല നാലടി വഴിയൊള്ളു അപ്പൊ അത് വിക്കാനും പറ്റില്ല അതാണ്
ആഹ് പിന്നേ ഇതേ നിങ്ങള് ബേം ഒന്ന് വീട് സ്വന്തം എടുക്കണം ഇപ്പ വാടകേല് കൊറെ കൊടുക്കണ്ടേ
വാടക ര രണ്ട് മൂന്ന് വർഷായിട്ടൊള്ളൂ ഇപ്പൊ ഞങ്ങള് നിക്കലൊട്ങ്ങീട്ട്
വാടക മാസം കൊടുക്കുന്നല്ലേ മൊത്തം കൊട്ത്തതാ
ആഹ് അതല്ലല്ല ആറായിരത്തഞ്ഞൂറ് മാസം മാസം കൊട്
മാസം കൊടുക്ക മാസ ഇപ്പം കഴിയുന്നത് സമയം തിരിയ്ന്നില്ലാലൊ മാസം ഇതാന്ന് പറയുമ്പം പോന്നില്ലേ പണ്ടേത്തെ പോലെയല്ലാലെ കുട്ട്യേളെ സ്കൂള് തൊറന്ന്ട്ട് ഒരു മാസായി ഇന്നേക്ക്
ആഹ് അതന്നെ പിന്നെ മോനും മ ക്കളും പഠിക്ക്യണ് വല് ചെറിയോന് പിന്നെ പൈസൊന്നും വേണ്ട അവന് പിന്നെ വേണം മ്മ് രണ്ടാമത്തോന്ക്ക് നന്നായി പൈസ വേണം ഡിഗ്രി സെക്കൻഡ് ഇയറാണ്
എന്താന്ന് സെക്കൻഡ് ഇയറിന് എന്താ പഠിക്കുന്നേ
ബീസ് സി എ ബി കോം
സി എ ഒക്കെ ആയിരിക്കുവല്ലെ സി എ ബികോമിന് ക്യാഷ് എടക്കണോ
ആഹ് കാഷൊടുക്കണ്ട അല്ലല്ല ക്ലാ അവിടെ പോയിട്ടാണ്
സി എ ക്കെന്നെ അടുത്ത് അല്ലേ ബീ കോം എല്ലാം മിക്സ് ആയിട്ട് ഒന്നിച്ച് പഠിക്കുന്നയാ
ബികോം ഇണ്ട് പിന്നെ വേറെ ഒരു ഏവിയേഷൻ ഇണ്ട് അതൊക്കെ പഠിക്കണ്ട്
ആ അന്നേരം എത്ര പൈസാന്ന് അതില്
ഉം ഉം അയിനൊക്ക നല്ല പൈസ ഒണ്ട് ഒന്നര ലക്ഷം ഉറുപ്പ്യണ്ട് ഏവിയേഷന് ആഹ് ഒരു വർഷത്തിന് ഒന്നര ലഷം റുപ്പിയ
അങ്ങനെ ഒരു വർഷത്തേക്കല്ലേ അവിടന്ന് തന്നെ ജോലി കിട്ടുവോ
ആഹ് ജോലി ആഹ് മൂന്ന് വർഷം നാലു വർഷത്തെ പഠിപ്പു കഴിഞ്ഞാല് അവിടുന്ന് പിന്നെ അവിടുന്ന് ഇറങ്ങല്ലോ
ഏത് എവിടെന്നാ എവിടെയാ പഠിക്കുന്നത് ദൂരയാ
ആ അവന് കൊപ്പത്താണ് പാലക്കാട് ജില്ലേൽ പട്ടാമ്പി പട്ടാമ്പി കൊപ്പം ഉം
എന്റെ മോളും കൊമേഴ്സാന്ന് അതാണ് ഞാൻ ചോദിച്ചത് ഇപ്പൊ പ്ലസ്ടുനാ നോ ക്കണ്ടേ. എന്റെ മോള തിൽ എങ്ങനെയ എവിടെയാ പഠിക്കേണ്ടേ എന്നുള്ള,
ആഹ് ഉം ഇവനും വാഫിയെറ്റാണ് ക്കണത് വാപ്പി വാപ്പിന്നോക്ക കേട്ട്ട്ടില്ലേ
ഇല്ല ഞാൻ കേട്ടിട്ടില്ലേ
ആഹ് അങ്ങനെ പഠിക്കയാണ്
ആഹ്
വാപ്പി പഠനായിറ്റും
ഇപ്പ ഈസേ ഇപ്പൾത്തെ ഡിഗ്രി നാല് വർഷം ഇല്ലേ ഞാൻ പറയന, എൻറെ മക്കളേലും ആ പെൺകുട്ടികളലും പഠിക്കുമ്പോ ഇരുപത്തൊന്നയസ്സാവും. ഡിഗ്രി പൂർത്തിയാക്കുമോ
അതന്നെ നാല് വർഷത്തെ പഠി
ത്താളിലും ഓൺലൈനിലെല്ലാം എടുക്കുന്നെ ഡിഗ്രി ഇപ്പൊ പോയി പഠിക്കാൻ നിക്കുന്നിലാലൊ ഓൺലൈനിൽ എടുത്തിട്ട് ജോലിപരമായിട്ടുള്ളതല്ലേ പോയി പഠിക്കുന്ന് അല്ലാണ്ട്പ്പ നട ക്കുന്നില്ലാലെ
ഉം ഉം അവന്ക്ക് പുറത്തുന്ന് ക്ലാസ് പുറത്തുന്ന് സാറുമാര് വരും പഠിപ്പിക്കാൻ അങ്ങനെയാണ് ആഴ്ചേല് ആഴ്ച ആ ആഴ്ചേല് ആർട്ടിസ് കോളേജിക്ക് പോവേം ചെയ്യും
ആ അത് ചെയ്തിട്ടുണ്ടാവൂലല്ലെ നിങ്ങള മോന്
അങ്ങനെയാണ് ചെയ്യാൻ പോണത്
അങ്ങനെ ചെയ്യുന്ന ഓൺലൈനില ചെയ്യുന്നേ
ഓൺലൈനല്ല പുറത്തുന്ന് സാറ് വരും ക്ലാസ്സ് എടുക്കാന് ആഴ്ചേല് ആഴ്ചേല് കോളേജിലേക്ക് പോവും ആർട്ടിസ് കോളേജി
ആഴ്ച്ചക്ക് മാത്രം പോണ്ടു
ആച്ച മാത്രം പോ കൊള്ളാം
ആഹ് സി എ സി എ എല്ലാ സി എക്ക് വേറെ തന്നെ ആട്ന്ന് ക്ലാസ്
സി എ സി എക്ക് സി എ ബികോം പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ഇതിന്റെ ക്ലാസ്സ ഒക്കെണ്ട്. അത
അതെ അതെ എല്ലാം വേറെ വേറെ കൊറേ പഠിക്കാനുണ്ട് പോലും സി എ പഠിക്ക അന്റെ മോള് ഉമ്മ അന്നോട് പറയും ഉമ്മ എന്നെ സിഎ ക്കൊന്ന ആശ വെക്കണ്ടേ. തലീ കേറ്റാ ങ്കയ്ല പഠിച്ച വച്ച് പഠിച്ചിട്ട്ന്നെ ആക്ക് വട്ടായി പോന്നു എന്താ എന്താ സി എക് ഒന്ന് ചേർത്ത ണ്ട് സീ ഗേൾസ് സ്കൂളില് തന്നെ നമ്മളെ നാട്ടിൽ തന്നെ
അതാ
ഓള് ചെറുപ്പത്തിലെ പെൺകുട്ടികൾ മാത്രമുള്ള സ്കൂളിൽ പഠിച്ചതാണ് ഇപ്പൊ
ആഹ് ആ
നമ്മളീ ഈ നാട്ടിൽ തന്നെ
ആഹ് വുമൻസ് കോളേജിൽ
പൊർഉ കോളേജ് ഇല്ലഅല്ലേ ഇപ്പൊ സ്കൂൾ അല്ലേ
ആഹ് ശരി
വിപരമായിട്ടുള്ള ആഹ് സ്കൂളിൽ തന്നെ
ആ അങ്ങനത്തേല് ഉ മനസ്സിലായി
ആഹ്
ഉം അത് ഞങ്ങളെ വിടീം ഉണ്ടട്ടാ
ആ അതെല്ലാർത്തും ഉണ്ടല്ല അത അങ്ങനെ മുസ്ലിങ്ങകൾന്നല്ല എല്ലാർക്കും ഉണ്ട്
ഉ ഉ
എല്ലാരും പഠിക്കുന്നതാണ് എല്ലാ
ആഹ്
പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഒരു സ്കൂള് അങ്ങനെ
പിന്നെ എന്തെങ്ങള അടുത്ത് കുളം തോടും പാടൊക്കെ ഉണ്ടാ
ആഹ് ഇതാന്ന് വയൽക്കരയാന്ന്
ആഹ് ആ വെള്ള വ വെള്ളത്തിൽ നീന്താനൊക്കെ ഇഖല്ലെ
പക്ഷെ വെള്ളം കേയറിയിട്ടില്ല ഈ പ്രവശ്യം ഒന്ന അങ്ങനെ അന്നേരം കൊറോണക്ക് മുമ്പില് കൊറേ കേറിന്
ആഹ് ഇങ്ങോട്ട് വെള്ളം വെള്ളം കേറീട്ട് ഇങ്ങോട്ട് ഇടെ പോയത്
അതങ്ങനെ ഇല്ല ഞമ്മ എന്റെ വീട്ടിൽ കേറൂല നമ്മുക്ക് ഈ അടുക്കളിന്റെ അടുത്ത് ചെറുങ്ങോനെ വരും അതിന്റെറെ
ആഹ് ആഹ്
ച്ചിണ്ട് തായൽ അവിട്ടായിത്താണി ഈ പുഴ
ആഹ് ആഹ്
പിന്നെ അയിന്റെ അപ്പറം റോഡ് വന്നിട്ട് അതിന്റെ അപ്പറന്ന് ഈ താഴ്ച്ച ആ ഫുൾ വെള്ളം കേറും അങ്ങനെ ആ ഭാഗത്ത് ആഹ് ഭാഗത്ത് വളം വീടെടുത്താക്കലോ വെള്ളം കേറുന്ന്
ഉം ഉം
എന്നാ ശരിയപ്പൊ
ആഹ് ശരി എന്നാട്ട